ആ അ ക്ലിയർ ആണ് ക്ലിയറാണ്.
ആ എന്തൊക്കെയുണ്ട് വിശേഷം ഫുടൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചു അവിട എങ്ങനെ കഴിച്ചോ
ആഹ കഴിച്ചു കഴിച്ചു ആ പിന്നെ എന്തൊക്കെയുണ്ട് വി വിശേഷം കാലാവസ്ഥ ഒക്കെ എങ്ങനുണ്ട്
കാലാവസ്ഥ ഇന്ന് ആ മഴ കുറവല്ല ഇന്ന് നല്ല വെയിലുണ്ട് ഇവിടെ ഞ
ആണോ ആ ഞങ്ങക്ക് ആയി ഓ കൊഴപ്പല്ല കഴിഞ്ഞ ആഴ്ചക ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇന്നും നല്ല വെയിയില് തന്നെ പക്ഷെ ഇടക്കൊന്ന് മൂടാപ്പ് പോലെ രാവിലെ രാവിലെ രാവിലെ
ഓ അങ്ങനെല്ലേ പക്ഷെ രണ്ടുസം ഇവിടെ രണ്ടുസം മുന്നേ നല്ല മങ്ങിനിന്നേരുന്നു വെയിലോ ഒന്നും ഇല്ലായിരുന്നു
ആണ ലെ ആഹ് മഞ്ഞഞ് നിൽിക്കുവായിരുന്നു പക്ഷെ മഴയും ചാറിയിട്ടില്ലായിരുന്നു ഉ
അവിട് തുണിയല്ല രാവിലെ ഞാൻ കഴികിയിട്ട്
ആഹ് ഇപ്പ ഇപ്പ രാവിലെ രാവിലെ അങ്ങ് തുണി കഴുകിടും അതാവുമ്പം പിന്നെ ഉള്ള വെയിലത്ത് ഓ എടുകാലോ മഴയങ്ങാനിപ്പം ഇപ്പം ഇന്നിപ്പം വെയിലുണ്ടെങ്കിൽനമുക്ക് എല്ലാ തുണിയും കഴുകെടുക്കാം നളെഎങ്ങാനും മഴയാണേൽ പറ്റതില്ലല്ലോ അതുകൊണ്ട് ബുദ്ധിമുട്ട അത്ല്ല കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞൊക്കെ ഉള്ള വീട്ടിലെ ഒരുപാട് ഉം ആ കുഞ്ഞുണ്ട് കുഞ്ഞുണ്ട് അപ്പൊ കുഞ്ഞിന്റെ തുണി ഒഴുകുമ്പോഴും പിന്നെ ചെിലപ്പോം ഇപ്പൊ അധികം പ്രായം മൂന്ന് വയസ് ആായിട്ടില്ല അപ്പം ചെലപ്പോ കിടന്നൊക്കെ മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ പൊതപ്പൊക്കെ ചീട്ട് കഴുകാനൊക്കെ കാണുവല്ലോ അപ്പൊ ബുദ്ധിമുട്ട് അങ്ങനെള്ള സമയത്ത് ഒണക്കിയെടുക്കാന് വല്യ തുണികള് ഒണക്കി ക്കാ ബുദ്ധിമുട്ട അതുകൊണ്ട് ക്കെ കഴിഞ്ഞു ആ നേ ഇന്ന് ഞാൻ നേരത്തെ ഒരു മണിയാകുമ്പോ കഴിക്കും ആ വീട്ടില് ഹാ ആഹ് അതെ അതെ ഒരു മണിയാകുമ്പം കഴിക്കും ഇപ്പൊ ഹസ്ബൻന്റിന്റെ വീട്ടിലാ ഹസ്ബൻന്റും അമ്മയും കുഞ്ഞും
മൂവാണോ മൂന്നാണോ
കുഞ്ഞ പെൺകുഞ്ഞ
പെൺകുഞ്ഞാ
അതെ എന്താ പഠിക്കുവാണോ അതോ
പഠി ആ കല്യാണം കഴിഞ്ഞതാ ഹസ്ബന്റും പിന്നെ രണ്ട് കുട്ടികളുണ്ട് പെൺകു ട്ടികളാണ് പിന്നെ ഒരാള് എൽ കെ ജി ലും ഒരാള് ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്നു
അതെല്ലേ ആ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം?
വേറെ വിശേഷം അവരെ സ്കൂളിൽ വിട്ടിട്ട് ആ സുഖായിട്ടിരിക്കുന്നു സ്കൂളിൽ വിട്ട് കഴിഞ്ഞാ പിന്നെ നമ്മുക്ക് വല്യ ജോലിയൊന്നുല്ല വെറുതെ ഇരിക്കുന്ന ഒരു പണിയേ ഒള്ളു
അതെല്ലെ ആഹ് കുക്കിംങ് ഒക്കെ ഇഷ്ട്ടവാണോ
കുക്കിംഗ് അങ്ങ് ആ നമ്മ യൂട്യൂബ് നോക്കി കിട്ടുന്ന സമയ
അങ്ങനെയല്ലേ ആ പുതിയതായിട്ട് എന്തെങ്കിലൊക്കെ ആണോ പുതിയതായിട്ട് എന്തെങ്കിലൊക്ക ചെയ്ത് നോക്കാ ഇപ്പ യൂടൂബിലെ വീഡിയോസ് ഒക്കെ കണ്ട് പുതിയതായിട്ട് എന്തെങ്കിലൊക്കെ കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടവാണോന്ന് ഞാനങ്ങനെ ചെല വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഓഹ് എനിക്ക് ചെലപ്പം ഈ നാലുമണി പലഹാരങ്ങളൊക്കെ ഒണ്ടല്ലോ അങ്ങനാ ഞാൻ കൂടുതലും ഉണ്ടാക്കാറുള്ളത് ഞാൻ യൂട്യൂബില് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇരുന്ന് കുക്കി
എടക്കിടക്ക് ഉണ്ടാക്കും എപ്പഴും ഉണ്ടാക്കത്തില്ല കുട്ടികള് സ്കൂള് വിട്ട് വരുമ്പഴേ അവർക്ക് എന്തെങ്കിലും ആക്കി വെക്കും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഒന്ന് കണ്ട ഇൻസ്റ്റയിലേ നമ്മള് തുറക്കുമ്പോ എന്തെങ്കിലും ഒന്ന് കണ്ട് കഴിഞ്ഞാൽ
ആഹ് ആഹ് ആ അങ്ങനെ ആ ഞാനും അങ്ങനാ ന്നിട്ട് സേവ് ആക്കി വെക്കുവെ റീൽസ് സൊക്കെ വരുമ്പോ നമുക്ക് ഇഷ്ടപ്പെ ട്ട എന്തെങ്കിലും ഉണ്ടെങ്കി ഞാനത് സേവ് ആക്കി വെച്ചിട്ട് പിന്നീടിരുന്ന് അത് എനിക്ക് പറ്റുന്നപോലെ എല്ലാം സാധനങ്ങളൊക്കെ ചെലപ്പോ അതിനകത്തുള്ള സാധനങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ കാണത്തില്ലായിരിക്കും അപ്പൊ വാഞ്ചി വെച്ചിട്ട ഞാൻ ഇരുന്ന് ചെലപ്പോഴൊക്കെ ഉണ്ടാക്കി നോക്കും ഇൻസ്റ്റയിലും ആ യൂട യുട്യൂബില ആ കൂടുതൽ എടുത്ത് വെച്ച് സെർച്ച് ചെയ്ത് നോക്കുന്ന
ആഹ ഞാൻ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ സേവ് ചെയ്തിടും നല്ല നല്ല നമുക്ക് പറ്റുന്ന ചെയ്യാൻ പറ്റുന്നതണെന്നുണ്ടെങ്കിൽ ചെയ്യും അത് ആ ഇഷ്ടപ്പെടുന്നത് ഉം
ആ അത് കൊള്ളാം പിന്നെ
പഠിക്ക്വാണോ വർക്കൊന്നും ചെയ്യുന്നില്ലല്ലേ കുഞ്ഞിനെ നോക്കി ആ പുറത്തോട്ടൊന്നും പോകുന്നില്ല
ഇല്ല ഇല്ല പിന്നെ ഉം വേറെ എന്താ എനിക്കണേ പനിയൊക്കെ ആയിരുന്നേ ഇപ്പം കഴിഞ്ഞ ആഴ്ചഴിലെല്ലാം മഴയൊക്കെ അല്ലായിരുന്നു അതൊന്ന് മാറി വരുന്നതേ ഉള്ളൂ മഴ നനഞ്ഞിട്ട് നനഞ്ഞി ചെറിയ രീതിയിലൊന്നു മഴ നനഞായിരുന്നു അപ്പൊ കുഞ് എനിക്ക ഞാനല്ല കുഞ്ഞി ആരുന്നു ശെരിക്കും പനി വന്നത് അപ്പൊ അവൾ എന്റെ അടുത്ത് വന്നി നമുക്ക് ഇങ്ങനെ തുമ്മുമ്പോഴൊക്കെ അങ്ങനെ എന്റെ മുഖത്തോട്ട് വന്നി തുമ്മൊക്കെ ചെയ്താണ് അപ്പൊ അങ്ങനെ ആ കുഞ്ഞു ആഹ അങ്ങനാ സത്യം പറഞ്ഞ എനിക്ക അല്ല രുന്നു കുഞ്ഞിനായിരുന്നു പിന്നെതെനിക്ക് വന്ന കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് പെട്ടെന്ന് കുഞ്ഞിനങ്ങ് പെട്ടെന്ന് മാറി ഒന്നും രണ്ടു ദിവസം കൊണ്ട് മാറി ചെറിയ രീതിൽ മൂക്കൊലിപ്പും തുമ്മലും മാത്രേ ഉള്ളായിരുന്നു പക്ഷെ എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്ന എനിക്ക് പൊങ്ങാൻ വയായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചെക്ഷന ഒക്കെ എടുത്ത് ട്രിപ്പ് ഒക്കെ ഇട്ട് കിടന്നു കഴിഞ്ഞപ്പോളാണ് എനിക്കൊന്ന് മാറിയത് എന്നിട്ട് ഇപ്പോഴും മാറി ട്ടില്ല ഇപ്പോഴും ചില സമയത്ത് ചുമക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉള്ളീന്ന് കഫം വരുന്ന പോലൊക്കെ തോന്നും അത് ആ അത് പോകൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാരണം കഫം ആ കാണും അത് അമ്പത്തെത്തി പോണം എന്നാലേ മാറത്തോള്ളൂ ഇങ്ങനെ ചുമച്ചോണ്ടിരിക്ക ഇങ്ങനെ സംസാരിക്കുമ്പോ മരുന്നുണ്ട് മരുന്നുണ്ട് ഉണ്ടണ്ട് മ്മേടെ മരുന്നുണ്ട് അത് കഴിക്കുന്നുണ്ട് ഇപ്പൊ മരുന്നെല്ലാം അത് മാത്രമേ ഞാൻ നല്ലായിട്ട് കഴിക്കുന്നുള്ളു ബാക്കിയ ഗുളികൊക്കെ എനിക്ക് മടിയാണ് സത്യം പറഞ്ഞ നമുക്ക് ഈ ഓരോ വാർത്തയൊക്കെ കാണത്തില്ലെ എപ്പോഴും ഓരോ ഇപ്പൊ ഡോളോയെ പറ്റി ആ താല്പര്യമില്ല ഡോക്ടർമാര് പറയ പിന്നെ ഒരു കോഴ്സ് ഉണ്ട് ഇപ്പ ആന്റിബയോട്ടിക്ക് തന്നാൽ തന്നെ മൂന്ന് ദിവസം അല്ല അഞ്ചു ദിവസം ഏഴു ദിവസോ പക്ഷെ നമ്മള് ഞാനാ ങ്കിൽ പണ്ട്തൊട്ടെ അങ്ങനെയുള്ളത് അത് കഴിച്ച കഴിഞ്ഞിട്ട് ചിലപ്പോ ഇത്രയും കഴിക്കാവോ ഇത്രയും കഴിക്കാവോ ന്ന് വിചാരിച്ചിട്ട് മൊത്തം കഴിക്കു എല്ലരും എന്നെ വഴക്ക് പറയും അതിന്റെ മൊത്തം കഴിച്ചാലെ നമ്മുടെ ശരീരത്തിന്അതു ഫല ത്തള്ളു അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അത് മൊത്തം കഴിക്കുന്നതിനോടെ യോജിപ്പില്ല കാരണം ഒത്തിരി ഗുളിക കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് തന്നെ കേടല്ലേ ഇപ്പൊ ഡോളോയുടെ ഒക്കെ കണ്ടിട്ടല്ലേ ഡോളോ ഒത്തിരി കഴിക്കരുതു ഉം കഴിക്കര്ത് അതെ അതെ നമ്മൾ എ അസുഖം വന്നാലും ഈ ഡോളോ അല്ലേ ആദ്യം കഴിക്കും ക്കന്നത് വേദന എന്ത് വേദനയാണെലും പനിയാണേലുംചൂടാണേലും എന്തോ വന്നാലും നമ്മള് ഡോളയ കഴി അതുപോലെ ദൂഷ്യം പിടിച്ചൊന്നില്ല അതെ അതെ കഴിക്കും ചിലരൊക്കെ പെരി ട്സായിരിക്കുന്ന സമയത്ത് കഴിക്കുന്ന കാണാം എനിക്ക് എന്റെ കൂട്ടുകാര ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് അത് തലവേദനയാണെങ്കിലും വയ വേദനയാണെങ്കിലും എന്തോ വേദന വന്നാലും ദേഹത്ത് എവിടെ കാല് വേദനയാണെങ്കിലും ആ ടെളോയാ കഴിക്കുന്നത്
എനിക്കും അതുപോലെ തണുപ്പായി കഴിഞ്ഞാ ചുമ അങ് ചുമ വരാൻ എനിക്കങ്ങനെ ചുമയുള്ള ആളല്ലാഴിരുന്ന് ഞാൻ ചുമ വരാൻ കാര്യന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മായിമ്മ ഹോസ്പിറ്റല ആയിരുന്നു ഒന്നര മാസത്തോളം കോട്ടയത്ത് അതെ അങ്ങനെ ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്ത് ഈ കുപ്പിവെള്ളം ഉണ്ടല്ലോ കുപ്പിയിലെ വെള്ളം ആഹ് അതല്ലേ കിട്ടത്തുള്ളൂ നമുക്ക് എപ്പോഴും നമ്മടെ വീട്ടിലെ വെള്ളം കിട്ടുകാണോ പക്ഷെ അത് കുടിക്കാൻ തുടങ്ങിയാതെന്ന് തൊട്ട് അന്ന് തൊട്ട് തുടങ്ങിയ ചുമ എനിക്ക് അങ്ങനെ എപ്പഴും ഇല്ല ഈ മഴ സമയത്ത് തണുപ്പായിക്കഴിഞ്ഞു കഴിഞ്ഞാ ഇപ്പാ ആ ചുമയാണ് അങ്ങനെ ആഹ് ചുമയായങ്ങ് ആ പക്ഷെ എനിക്കു തോന്നുന്നു ആ കുപ്പിവെള്ളം അത്രയും ദിവസ നമ്മള് ആ കുപ്പിവെള്ളം തന്നെ കുടിക്കില്ലേ ആ കുപ്പിവെള്ളം കുടിച്ച പിന്നാണ് എനിക്കിങ്ങനെ ഒരു അസുഖം ചുമന്ന് പറഞ്ഞ അത് വന്നത് ഉ പിന്നെ മരുന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട് ഇടക്ക് നല്ല ചുമയായിട്ടാണെന്നുണ്ടെങ്കി എടുത്ത് കുടിക്കും ഉ പക്ഷെ എനിക്കങ്ങനെ കുടിക്കുന്നത് ഇ ഷ്ടല്ല എന്നാല് ഞാൻ തീരെ നിക്കാനാവുമ്പോ എടുത്ത് കുടിക്കും
അങ്ങനെയല്ലേ
ആ പിന്നെ ഒന്നര മാസത്തോളം ആ അമ്മായിയമ്മ ഹോസ്പിറ്റലിൽ കിടന്നെങ്കിലും ഉം മരിച്ചു ഈ കഴിഞ്ഞ മാസ മരിച്ചത് ആഹ്
എന്താ ഹോസ്പിറ്റലുകാര് അസുഖം ആയിട്ട് ഒത്തിരി കിടന്നല്ലേ
അമ്മയ്ക്ക് ഷുഗറുള്ള ആളായിരുന്നു ഷുഗറുള്ള ആളായിരുന്നു ഇൻസുലിൻ ഒക്കെ എടുക്കുന്ന ആളാ ശ്രദ്ധിക്കുവായിരുന്നു കൊഴപ്പം ഒരു പനി വന്നതാ അല്ല ഒരു പനി വന്നതാ പനി വന്നപ്പോണ്ട് അടുത്തുള്ള പോയി അവര് ആന്റിബയോട്ടിക് ചെയ്ത് അതിൽ നിന്ന് ഷുഗർ അങ്ങ് ടി ഹൈ ലെവലായി ആ ഷുഗറിൽ നിന്ന് ഉണ്ടായെന്നു അറിയത്തില്ല ഒരു കണ്ണങ്ങ് അടഞ്ഞു പോയി കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല കണ്ണ് ഒരു ദിവസം ആ ഗുളിക കഴിച്ചു കിടന്ന് പിറ്റന്ന ഒരു കണ്ണ് തുറക്കാൻ പറ്റില്ല ആ അടഞ്ഞു പോയി അങ്ങനെ വണ്ടാനത്ത് കൊണ്ട് പോയി അറുപത് വയസ്സ്
അത്രേ ഉള്ളല്ലേ അയ്യോടാ കഷ്ടമായിപ്പോല്ലോ ആശുപത്രിൽ ഉള്ളത അത്ര ഇത് കൊണ്ട് അനാസ്ഥ ഉണ്ടല്ലേ അങ്ങനെ പറ്റിയത് അവരത് ശ്രദ്ധിച്ചില്ലല്ലോ ഷുഗറുള്ള ആളാണ് അതിനനുസരിച്ചുള്ളരോ ഇത് കൊടുക്ക
അന്നേരം അതാ അന്നേരം അതാ വണ്ടാനത്ത് കൊണ്ടുപോയപ്പം അവര് പറയുന്നതന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഇത് ഷുഗറിൽ നിന്നൊരു ഇൻഫെക്ഷൻ ഉണ്ടായി കണ്ണിനകത്ത് കാരണം കണ്ണിലോട്ടുള്ള ആ ഒരു അഞ്ച് നരമ്പുണ്ടല്ലോ അതങ്ങ് മൊത്തത്തിൽ പോയി അതാണ് കണ്ണനക്കാൻ പറ്റത്തില്ല കണ്ണ് കാഴ്ച പോയി തൊറക്കാൻ പറ്റത്തില്ല കണ്ണങ്ങ് അടഞ്ഞു പോയി ആ ഒരു കണ്ണ് അപ്പൊ ഷുഗറിൽ നിന്നും വന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെ വേറെ എന്തെങ്കി
ന്ന് പറഞ്ഞ അതെ അതെ ഷുഗർ ഒരു വല്ലാ ത്തസുഖം തന്ന പ്പ എനിക്കറിയാം കാരണം ആഹ് ഒണ്ടൊണ്ട്
ഷുഗറുകൾ ഒണ്ട് പഴുക്കുന്നത് ഒണ്ട് ചിലർക്കൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാ ഷുഗർ ഉള്ളവർ
ആ അറിയാം അറിയാം ഞങ്ങക്ക് ഞങ്ങടെ ഒരു പേരമ്മയ്ക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ ഷുഗർ വന്നിട്ട് കാലെലൊക്കെ മുറിവ് വരുമ്പളൊ ഒണങ്ങത്തില്ലായിരുന്നു പിന്നെ ആയുർവേദം ആയു ർവേദം എന്തോ കഴിച്ച് കുറെ നാള് നമ്മളൊക്കെ കറികളൊക്കെ കൂട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട് ഇനി ഇങ്ങ വള്ളിച്ചെടിയില് അങ്ങനെന്തോ പറയുന്നത് കേക്കായിരുന്നു പണ്ട് അ ഇങ്ങനെ ഉണ്ടായത് മാത്രം എന്തൊക്കെയോ വെച്ചിട്ടായിരുന്നു കറിയൊക്കെ കഴിച്ചോ ണ്ടിരുന്നത് അങ്ങനെ ഒത്തിരി പത്യം നോക്കി കഴിഞ്ഞപ്പോ ദാ മാറിട്ടുണ്ട് ഇപ്പൊക്കെ കൊഴപ്പമില്ല നോർമല് ആയി ആയുർവേദ ആയിരുന്നു ആ കൊറേനാള് പത്യം നോക്കി
ആ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നോക്കുന്നവർക്കാന്നെങ്കി കൊഴപ്പവില്ല അതിൽ നിക്കണം അതുപോലെ അതുപോലെ ചോറ് തിന്നു കഴിഞ്ഞാ മധുരം ആയാലും
ഉ ഞങ്ങടെ അച്ഛനെ ആ ഞങ്ങടഛ ച്ഛനാണെങ്കില് ഒരു പ്രാവശ്യം അറ്റാക്ക് വന്നിട്ടുണ്ടെ അപ്പൊ അച്ഛനു ഷുഗറും ഒണ്ടായിരുന്നു പക്ഷെ കൊറെ നാളൊക്കെ അച്ഛൻ കണ്ടട്രോള് ചെയ്തു പക്ഷെ ഇപ്പോ ആണെങ്കി അച്ഛനാണെങ്കിൽ പറഞ്ഞാ കേക്കത്തില്ല ചെലപ്പം അഛന് പ്രായം പത്തറുപത്തഞ്ച് വയസുണ്ടെന്ന് പ റഞ്ഞാലു ഒണ്ടല്ലോ അച്ഛനാണെങ്കി എടക്കൊക്കെ മധുരൊക്കെ കഴിക്കും നമ്മളെത്ര പറഞ്ഞാലും ചെലപ്പം ആ ഒരാഗ്രഹം കൊണ്ടായിരിക്കും എന്നാലും നമ്മള് പറയും പിന്നെ ഇം ആഗ്രഹം കൊണ്ട് കഴിക്കുന്നായിരിക്കും എന്നാലും നമ്മള് പറയാനൊള്ള പറയുന്നുണ്ട്
പക്ഷെ ഞങ്ങടെ അമ്മ രണ്ടു നേരം ഇൻസുലിനൊക്കെ എടു ക്കുന്നായിരുന്നു കേട്ടോ ഇൻസുലിൻ എടുക്കും വല്ല്യ കണ്ട്രോൾ വലിയ രീതിൽ പോവാത്താരുന്നു പക്ഷെ ഹോസ്പിറ്റലിൽ അഞ്ഞൂറിന് മേളിലൊക്കെയായിരുന്നു ഷുഗറ് പനിയും കുടെ വന്ന് ഈ കണ്ണടഞ്ഞ് അങ്ങനെ വണ്ടാനത്ത് രണ്ടാഴ് ച്ച കെടന്നിട്ട് വീ പിന്നെ അവിടുന്ന് കോട്ടയത്തോട്ട് വിട്ടതാ സർജറി ചെയ്യണംന്ന് പറഞ്ഞ് കണ്ണ് കാരണം കണ്ണിന് ഇൻഫെക്ഷൻ ആയി ഇൻഫെക്ഷൻന്ന് പറയുമ്പോ പൂപ്പല്
മൊത്തത്തില്
ആ ഒരു ഭാഗം ഇം അതിന് മറ്റേ കണ്ണിനെ ബാധിക്കും പിന്നെ മൂ ക്കിലോട്ടാവും അങ്ങനെ വല്യ പ്രശ്
ത്രനാളായി ഇപ്പം ഇപ്പ എന്നിട്ട് എത്രനാളായി മരിച്ചിട്ട്
ഇപ്പ മരിച്ചിട്ട് ഒന്ന് ഒരു മാസം കഴിഞ്ഞ് ആ ഒരു മാസം കഴിഞ്ഞ് ആഹ്
ആഹ് ശെരി എന്നാലെ ശരി എന്നാ ഇനി കാണാം കൊറച്ച് തെരക്ക
ഓക്കെ ഓക്കെ